ഹലോ ആഹ് കേക്കാം
ആഹ എന്താ പരിപാടി
പരിപാടി എന്താ പ്രത്യേകിച്ചൊന്നുംല്ല നല്ല മഴണ് ഇന്ന് ഇവിടെ ആഹ എന്നും ഇന്നലെയും ഇന്നലെ നല്ല മഴയെണെ
ആഹ ഇവിടെല്ലാട്ടോ
ഇന്നലെ ഇന്നലെ ഉച്ചക്ക് ശേഷം ചെറുതായിട്ട് മറ്റൊ ഒഴിവവുള്ളൂ ഇനി പക്ഷെ എന്തായന് വാണ്ടി നല്ല മയ
ആണോ ആ ഇല്ല ഇവിടെ അങ്ങനെ മൂടി നിൽ ക്കുന്നുണ്ട് പക്ഷെ ചെറുതായിട്ടൊന്ന് ചാറി കൊറച്ചു നേരത്തെ
ആഹ
പിന്നെ പെയ്തിട്ടൊന്നില്ല
വെയിലില്ലല്ലേ
ഇല്ലല്ല വെയില് ഉച്ചറെ മുന്നോയിട്ടൊന്ന് ചെറുതായിട്ടൊരു അധികം നേരം ഒന്നുമല്ല ഒരു പത്ത് മിനിറ്റ് കാമണിക്കൂർ
ആഹ ശരി
അത്ര നേരം എങ്ങനെയ അവിടെ വെള്ളം നിക്കുന്ന സ്ഥല
ഇല്ല അവിടെ ഇവിടെ പ്രശ്ന ഇല്ലേ അവിടെ എന്റെ വീട്ടില് പുഴയുടെ സൈഡാ
ആഹ ആഹ ആ പുഴവകത് ല്ലേ ആഹ
പക്ഷെ ഇതുവരെ വീട്ടേക്ക് കേയറില്ല വീടിന്റെറെ അടുത്ത വരെ എത്തിണ്
ആഹ
അപ്പൊക്കെ മഴ നിന്നല്ലേ
ആഹ അതെ ഇക്കൊല്ലം പിന്നെ മഴ വളരെ കുറച്ച
ആഹ അതെ ഇനിയിപ്പ എന്താ അറിയില്ലേ കുറച്ച കൂടി കഴിഞ്ഞാല എങ്ങനെയന്ന് പറയാൻ പറ്റു
ആഹ അതെ ശരിയാ ഇപ്പൊ ഇങ്ങനെ കാലാവസ്ഥ പണ്ട് പറയുന്ന വാര്യം നിർണയിക്കാൻ പറ്റാത്തരു സിറ്റുവേഷനും
ആ തെ പിന്നെ എന്തൊക്കെയാണ് ചായുടിച്ചോ ആഹ ചായുടിച്ചു
ആഹ എന്താന്ന് സ്പെഷ്യല്
ഇന്ന് പഴം പുഴുങ്ങിയത്
ആഹ
സ്പെഷ്യലായിട്ടൊന്നുല്ല വെറുതെ ഇങ്ങനെ കറുതു പോകണ്ടല്ലോന്ന്
ആഹ ആഹ ആഹ
അങ്ങനെ എന്തെങ്കിലൊക്കെ ആക്കിട്ടാണെങ്കിൽ എല്ലാരും കഴിക്കും വെറുതെടുത്ത് പച്ചക്ക വല്ല ഇഷ്ടല്ലാ ർക്കും
ആഹ ന്നാ നേരെ തിരിച്ചാ ഇവിടെ
ആഹ
പുയ്ങ്ങിയാതിന്നൂല
ആഹ് ശരി
മക്കള് പുഴുങ്ങി കഴിഞ്ഞാലും അയിന്റെ ഉള്ളത് ആ കറുപ്പ് കുരു ഉണ്ടല്ലോ
ആഹ ആഹ
അത് കണ്ട കഴിഞ്ഞാൽ അവർക്ക്ിഷ്ടല്ല പച്ചക്കാവവുമ്പോ പെ അങ്ങനെെ
ആഹ അതെ
അപ്പൊ അത് കണ്ട കഴിഞ്ഞാ അവർക്ക് ഒരു വെറുപ്പാ
എന്തെങ്കിലൊക്കെ ആാക്കണം പയം പൊരിച്ചിട്ടോ വാട്ടിട്ടോ
അതെ ഒന്ന് ഇവിടെ ഒന്നും സ്പെഷ്യൽ ഇല്ല ഇ ന്നലെ വൈകുന്നേരത്തെ ഒരുപാട് കടികള് കൊട്ന്നു എണ്ണക്കടികള് മിക്സഡ് ആക്കിട്ട് ബജ്ജി മുട്ട ബജ്ജി പൊക്കോട പരിപ്പ്ുവട ഉഴുന്ന വട അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആക്കിട്ട്
ആഹ
കൊണ്ടുവന്നു അപ്പോൾ
ആഹ് അങ്ങനെ എന്തങ്കിലൊക്കെ ഉണ്ടായാ ചായ കുടിക്കാൻ നമുക്കൊരു ഇൻട്രസ്
ആഹ അപ്പൊ ഇന്നലെ കൊടുന്നതില് കൊറ ബാലൻസ് ആക്കീട്ട് ഇന്ന് കൊറ കളഞ്ഞഞ് അപ്പൊ ഇന്ന് വേണ്ട പറഞ് മക്കൾ തുന്നുല അവർക്ക് ഏ അതും അതിനോടന്നല്ല താല്പര്യം അവർക്ക് ഷവർമ്മ
ആഹാ
കൺട്രോള്
ഉഹ
മുട്ട പപ്സ് അങ്ങനെയൊക്കെ
ഉം
ആ അപ്പൊ അങ്ങനത്തെ ഞമ്മള് വീട്ടില് എപ്ലൈലൊക്കെ ഇണ്ടാക്കല്ലാതെ
ആഹ
മയോണീസ് അധികം കൂട്ടണ്തല്ലേ
വല്ിയ നല്ലതൊന്നുംല്ല ന്നാലും ഇടക്കിടക്കൊക്കെ അത് കിട്ടും വേണം ഉ
ആ അപ്പൊ ഇവിടെ വീട്ടില് തന്നെ ഇവിടെ ഒരു എടുത്ത് ഒരു ഹോം മെയഡ ആയിട്ട് എടുത്ത് വീട്ടിന്റെ നേര മുകളിലായിട്ട് ഒരു കട വെച്ചിട്ട് അവിടുന്ന് ഇണ്ടാക്കും അപ്പൊ എട അവിടെ പോയി കഴിക്കും
നമ്മൾക്ക് ഇവിടെ കിട്ടണങ്കിലൊക്കെ അങ്ങാടി പോകണം പ് നമക്ക് പെട്ടെന്ന് ആരെങ്കിലുംഗെസ് റ്റൊക്കെ വന്നാലൊക്കെ നമുക്ക് ചിലപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ ആ
ഇവിടെ എടുത്താട്ടോ ടൗണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആ അഞ്ച് മിനിറ്റ് നടന്ന എത്താന
ആ നമ്മള് ബൈക്കൊക്കെ ട്ത്ത് പോവാണെങ്കിൽ വല്യ ദൂരം ഒന്നുമല്ല ര ണ്ട്മൂന്ന് മിൻറ്റിനൊക്കെ പോയി നമ്മൾ നടന്ന് പോകുമ്പോ കൊറച്ച് പോകണം
അത് എന്താന്നു ച്ചക്ക് കറിയൊക്കെ വെച്ചേ
ന്ന് ഉച്ചക്ക് മീൻകറിപിന്നെ പച്ചക്കറി കറി ണ്ടേനി ഉപ്പേരി ണ്ടേനി ആ അങ്ങനെ
ആ ഞാന്‌ ന്ന് വേ മുരിങ്ങന്റെ എല ത ഏ പരിപ്പും കൂടെ ഇട്ടിട്ട്
ആ ആ
ന് ഇപ്പൊ മഴായപ്പളാണ് ഒന്ന് മുരിങ്ങന്റെ എലക്കെ ഒന്ന് തെളുത്ത്
ആഹ് ഇനി എങ്ങനെല്ലോ ക്കെ ഈ കർക്കിടകം ത്തിലങ്ങെമുരിങ്ങാ പറ്റൂലന്നല്ലേ പറേല് ആ
അപ്പൊ അതിന് മുന്
ആ അതെ
പരമാവധി ഇട്ക്കാ
ആ പക്ഷെ എന്നു ഇല്ല ഏതോ ഒര് ദിവസം അങ്ങനെ യിന്റെ താത്ത ആരോ അങ്ങാണ്ട് അങ്ങനെ ഒരു ദിവസം അങ്ങനെ വായിറ്റു നോക്കൊക്കെ പിടിച്ച്
ആ കർക്കിട മാസത്തില് ഒരു ദിവസം ക ട്ട്ണ്ട്ന്ന് പറയുന്നേക്കാ ആഎന്നാ അറീല്ല ന്നാ ചിലവര്അത് ശ്രദ്ധിക്കുന്നുള്ളൂട്ടോ
ആ അത് ന്തൊ ഒരു കഷ്ടകാലത്തിന് എന്താന്ന് വരാവും
അതെ അപ്പൊ ഇന്ന് പരിപ്പും മുരിങ്ങന്റെ എലിംഇട്ട് താളിച്ച് പിന്നെ അടവ്ണ്ടായിരുന്നു മീന് അത് പൊരി ച്ച് ചക്കക്കുരും പിന്നെന്താ പരി അല്ലാ പയറ് ചീരല്ലേ പയറിന്റെ എല അതും ഉം മത്തനൊക്കെ കൂടെ ഇട്ടിട്ട് ഒര് ഒടച്ച് കൂട്ടാനും വെച്ച് പിന്നെ ഒരു ചമ്മന്തി അരച്ചു അശ്ശാറ് ഇറച്ചി മീനും ഭക്ഷിക്കുന്നേ ല്ലാ റെ കൂടുതൽ ചോറ്ന്നു ഇൻക്ക് അല്ലേലും ഇറച്ചി മീനോട് അധികം വല്യ താല്പര്യം ഇല്ല
ഇക്ക് അങ്ങനെന്നെ ഇങ്ങനെ എന്തെങ്കിലു ക്കെ നമ്മുക്ക് ഇവിടെ മുരിങ്ങ അങ്ങൻത്തെ സംഭവങ്ങളൊന്നും ഇല്ല
ഇല്ലേ ആ ഇവിടെ ഇഷ്ടം പോലെ മുരിങ്ങ മുരിങ്ങാ കൊമ്പ് ജസ്റ്റ് വെറുതൊന്ന് നമ്മള് പ്പോ യി കൊമ്പോട്ടിക്കുമ്പോ ചെറിയ ച കൊമ്പൊക്കെ ഒടിഞ്ഞ് ചാടൂ ല്ലേ
ആ ആ
കൊമ്പ് ചെ വെറുതെ അങ്ങ് വലിച്ചെർഞ്ഞാലും അവ്ടെ കെടന്ന് തെള്ക്കും അത് അപ്പൊ മുരിങ്ങയലക്ക് ബുദ്ധിമുട്ടില്ല ആ ചെലേ പിടിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ന്റെ മൂ ത്തച്ചിന്റെ അവ്ടെ എത്ര കൊണ്ടോയിനട്ടിട്ടും പിടിക്കിന്നില്ലാ റിണ്ട്.
ആ
അപ്പൊ അത് അയ്ന്റെ ചോട്ടില് ഞമ്മള് ഡയറക്റ്റ് ങ്ങനെ മണ്ണില് നടെ ല്ലചെയ്യാ അതിന് പകരെന്താ കരി വെണ്ണൂറൊക്കെ ഇട്ടിട്ട്. ഏ ഏ എന്നിട്ട് പിന്നെ വളൊക്കെ ചേർത്ത് നടാണെങ്കി അങ്ങനെ ചെതൽ തിന്നു പോകൂലത്രേ
ആ ആ അങ്ങനെ നമ്മടെ കൊർച്ച് മരം മുർ റിച്ച് കളയൊല്ലോ അപ്പൊ അയ്ന് മേലായിട്ടെന്താ വെള്ളം കെട്ക്കര്ത് ന്നൊക്കെ പറ്ഞ്ഞിട്ട് വെക്കൂലേ. കവറിലോ അങ്ങനെ കവറൊക്കെ കെട്ടീട്ട് അങ്ങനെ ഞാൻ കണ്ടട് എവിടൊക്കെ ചെയ്തതൊക്കെ
ര്ങ്ങന്റെലെ ഇവിടെ മക്കക്ക് മോ മോൻക്ക് വ ല്ല്യ ഇഷ്ടല്ല മോൾക്ക് ഭയങ്കര ഇഷ്ട മോള് എന്റെ പോലെ അവക്ക് ഇറച്ചി മീന ന്ന് പറഞ്ഞാ അന്ന് വല്ല്യ ഇഷ്ടണ്ടാവൂല്ല
ആ
ആ സമയത്ത് ഇങ്ങൻത്തെ കറികളൊക്കെണെങ്കില്
ആഹ് ഇലക്കറികളൊക്കെ നല്ലതാണല്ലോ
അയ്ന് ഇപ്പത്തെ മക്കളൊന്നും അങ്ങനെല്ല
ആ
ഇവടെ ഒരു വിധവും ഇപ്പാക്കും ഏ ഇക്കാകൊക്കെ എർച്ചി മീനും കിട്ടണം ഒന്ന് മര്യാക്ക് ചോറുന്നണെങ്കില്. അപ്പൊ അങ്ങനെ ആവുമ്പോ ഞമ്മക്ക് വേറെ എന്തെലും കിട്ടുമ്പോ അതൊരു വല്ല്യ
ആ നമ്മുക്ക് ഇ ഇതങ്ങൻത്തതൊ
ആഹ ഞാൻ എവിട്ന്ന് എന്ത് ഇവടെ കാന്താരി കുറവാ കാന്താരി ഏ ഉണ്ട് പക്ഷെ, എന്താന്നാവോ. ഏ.. വേഎല റ ചുരുണ്ട് കായ് വല്ലാതെ പിടിക്കുന്നില്ല. അപ്പൊ ഇപ്രാവശ്യം മഴ പെയ്ത് കുറച്ചൊക്കെന്ന് തിളിർത്ത് അത്യാവശ്യം കായിണ്ടായി.
ആഹ്
അപ്പൊ പിന്നെ കാന്താരിയും ചെറുള്ളിം. പുളിയൊക്ക ടുത്ത് നല്ലെര് ചമ്മന്തിയര്ച്ച് വെൾച്ചെണ്ണറ്റിച് ഇല്ലല്ല തേങ്ങടൂല തേങ്ങടാതെ ങ്ങനെല്ല ആ പക്ഷെ അത് ചൂട്, ചോറ്, കൂടെ കൂട്ടി തിന്നാ എന്തുടേസ്റ്റാ.
ആഹ്...
ആഹ് ചെലര് തേങ്ങ ഇടുലെ
ആ നമ്മളെ ഇവിടെ തേങ്ങ ഇട്ട്ട്ടന്നെ ണ്ടാക്കല്
ആഹ തേങ്ങിം ചെറിയോള്ളിം
ആഹ ഇഞ്ചി, അത് പച്ചമുളക് സുർുക്കൊക്കെ ഒഴിച്ചിട്ട്
ആഹ് പുളി ഇടൂല.
പുളില്ല പുളിക്കാണ്.. വിനാഗി
ആഹ സുറുക്ക ഴിക്കും. ആഹാ... അത് എടക്കൊക്കെ ഇണ്ടാക്കും. പക്ഷെ ഇൻക്ക് അതിനേക്കാട്ടും കൂടുതൽ ടേസ്റ്റ് ഇതാണ്.
ആഹ.. അമ്മ ഇതവരെ അങ്ങനെ ഉണ്ടാക്കി നോക്കിയില്ല
ആഹ വെറും ചെറിയുള്ളിയും ഒരു ചെറിയ പൊണ വെളുത്തുള്ളി ടും
ആഹ
പിന്നെ കാന്താരിയും പുളിയും വെളിച്ചെണ്ണയും കൂടെ മിക്സിൽ ഓവറ് ടേസ്റ്റ് ആക്കൂ ല
ആഹ ആഹ ചെറുതായിട്ട് ഒന്ന് ക്രഷ് ആക്കി എടുക്കാവും
അപ്പൊ അത് ഭയങ്കര ടേസ്റ്റാ
ആഹ്
പിന്നെ അത് പൂളേയ്ക്കൊക്കെ തിന്നാൻ ഭയങ്കര രസാട്ടോ
ആഹ് ആഹ് അത് നമ്മളോരട്ടം സംസാരിച്ചാ
ആഹ്
അങ്ങനെ അന്ന് ഞാൻ പറഞ്ഞു ഉണ്ടാക്കി നോക്കണംന്ന് നോക്കിയില്ലതരേ ഇല്ലല്ല
എപ്പളാ സംസാരിച്ചി
ആഹ് തെ
ഹ ഫോണ് കൊറേ വരാണ്
ആഹ് നമ്മക്കാളെ മന ഇതിപ്പോ നമ്മള് ചാറ്റ് ചയ്യണോണ്ട് നമ്മക്ക് മനസ്സിലാാവും
ആഹ് അതെ ശരിയ